ഹലോ നമസ്കാരം കേക്കുന്നുണ്ടോ?
ആഹ കേക്ക്ണ്ട് എന്തൊക്കെയ വിശേഷം
നല്ല വിശേഷം സുഖം തന്നെയല്ലേ?
ഓ സുഖാണ് ഓ കഴിച്ചു അവിടെ കഴിച്ചോ? ആ കഴിച്ചേ കഴിച്ചു കഴിക്കണില്ലേ
ഫുഡക്കെ കഴിച്ചോ?
കഴിച്ചു
ആഹ് ആഹ് ഞാൻ ആ കേക്ക്ന്ന് ണ്ട് കേക്ക്ന്ന് ണ്ട് പൊതുവെ ദിന്നൊരു സൗണ്ട് ത്തിരി കുറവുണ്ടല്ലേ ആഹ് കഴിച്ചു കഴിച്ചു മഴയുണ്ടാ വീട്ടില് അവിടെ?
ആഹ് ഉച്ചക്കുണ്ടായിരുന്നു മഴയ ലാപ്ടോപ്പ് വാ ആഹ് ഭയങ്കര ചൂടപ്പൊ ഉച്ചക്കൊരു മഴ പെയ്തു കുറച്ച് കൊറെശെ ഉം
പണ്പ്പൊ ഉച്ചക്ക് നല്ല മഴ പെയ്തു
ആഹ് ഇപ്പൊ ഇനി ആഹ് ഇവിടെ ചൂടാണ് ഇവിടെ എത്ര മഴ എയ്തിട്ടും കാര്യല്ല ഇന്നലേം മെഞ്ഞന്നൊക്കെ മഴ വട റോഡ് സൈഡായിട്ടാ തോന്ന്ണ്ട് ഭയങ്കര ചൂടാ
ആഹ് ആഹ് റോഡ് ചൂട്ണ്ടാവേ മറ്റേ നമ്മള് ഡാർട്ടെ റോഡ് നല്ല ചൂടാവും പകല് അയ് പിന്നയിന്റെ ആഹ് അയിന്റാവിണ്ട് ഓഹ് അയ് ശെരി
മഴയൊക്കെ പെയ്ത ചെറിയ മഴൊക്കെണെ ചൂട് കൂടുതലാവും
ആഹ് ആഹ് അയ് ആവി അധികാരിക്കൂ ല്ലേ? ആ ഫുടൊക്കെകഴിച്ചു
ഉം മക്കളെ കടന്നു രാവിലെ അപ്പോം കടലക്കറി ഇണ്ടാ ക്ക വിചരിച്ചിട്ടാണ്
ഉ നമ്മക്ക് എപ്പോഴും ടെൻഷനാണല്ലോ ല്ലേ? ഒരു നേരം കഴിയുമ്പക്കേ രാത്രി എല്ലാം കഴിഞ്ഞ് മനസമദാനത്തോടെ കെ ടക്കുമ്പോ ഞാനരു രാവിലെ ജോലിക്ക് പോണം അപ്പേക്കക്ക് പിന്ന രാവിലെയൊക്കെ എന്താ ഇണ്ടാക്ക ഉച്ചക്കത്തിന് എന്താ ഇ ണ്ടാക്ക ക്കണ്ടേ ആഹ് എപ്പഴും നമ്മടെ മൈൻഡില് ശെരിക്കും ജെൻസിന് ആ പ്രശ്നല്ല അവരി ക്ക് ഭ ഭക്ഷണം കഴിക്കാൻ വന്നാ മതി
എന്താ ചെയ്യല് വർക്ക്?
ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്
അപ്പൊപ്പൊ ഉസ്കൂളിലല്ലോ?
ഇല്ല പ്രൈവറ്റണേ സ്കൂൾ അല്ല ട്യൂഷൻ സെന്ററുകള്
ആഹ് ആഹ് അങ്ങനെ ശെരി ഉം
നമുക്ക് വെക്കേഷൻ ക്ലാസ്സുകള് ആരംഭിച്ചു അപ്പോ രാവിലേക്ക് പോകുമ്പഴേക്ക് എട് എട്ട് മണിക്ക് ക്ലാസ്സിന് കേറും അപ്പോയേ ക്ക് പിന്നെ വരുമ്പോ ഉച്ചയ്ക്ക് ശേഷ വരിഅ അപ്പോഴേക്ക് നമക്ക് ഉച്ചക്കുള്ളൊക്കെ ഫുഡ് ആക്കിണം അപ്പപ്പോഴേ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നിക്കുവാണ് ആ എന്തൊക്കെ ഉണ്ടാക്കണം ഉച്ചക്കെന്ത് രാവിലെന്ത് ഇനി ആ അതായത് വീട്ടില് നിക്കാണെങ്കിലും അമ്മയ്ക്ക എവിടെ പോയാലും നമുക്ക് ടെൻഷനാ നർത്തം കാരണം ആ ആ അതെ അതെ എല്ലാരും ഒരേപോലെ മാനേജ് ചെയ്ത് കൊണ്ടോണ്ടേ
അതെ വിന്നെപ്പോ സ് - തുറക്കാനായി ഇനിയിപ്പോ ദ് സ്കൂൾക്ക് പോണ്ടതൊക്കെ അങ്ങനത്തൊക്കെ ഓരോരോ എപ്പോഴും ഉണ്ടാവും ഒന്നില്ലെങ്കിൽ ഒന്ന്
അതെ അതെ അതെ ഒന്നല്ലെങ്കിൽ ഒന്നുണ്ടാവും എല്ലാം കൂടെ ഓൻ രണ്ടു പേരാണ്
ഉം ഇപ്പം എത്ര പഠിക്കുന്ന് ഇപ്പൊ പത്ത് ത്ത് എക്സാമെയ്തിയതാ
അല്ല ഇനി പത്ത് ഇനിപത്തിലേക്ക് അപ്പൊ അവര് അവരുടെ അവരൊക്കെ കൊറേക്കെ അവർക്ക് അവർക്കറിയാം നമ്മള് ഡ്യൂട്ടിക്ക് പോവും അപ്പൊ അതുകൊണ്ട് കൊറെേക്കെ അവര് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യും എന്നിരുന്നാലും ഫുഡും കാര്യങ്ങളൊക്കെ നമ്മള് അതെ അതെ നമ്മളന്നെ ചെയ്യണ്ടേ ആഹ് പിന്നെ അതുപോലെ തന്നെ വീട്പണി നടന്നുകൊണ്ടിരിക്കാണ് അപ്പം അതിന്റെ എല്ലാ കാര്യങ്ങളും നോ ക്കണം ആഹ് പിന്നെ വീ - ക്ക്ലി വരുന്നതാ ഹസ്ബൻ്റൊക്കെ അപ്പൊ നമ്മളന്നെ ഓളിനോള് എല്ലായിടത്തും വേണം
അതെ
പിന്നെ വീട്ടിലൊക്കെ എങ്ങനെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്തേലും
ഇവിടെ കൃഷിക്കൊന്നുല്ല നമ്മക്ക് ഫുഡ്‌ ഉണ്ടാക്കൽ മാത്രേള്ളൂ പിന്നെ വർക്കൊന്നും ചെയ്യാത്തോണ്ട് ണ്ടാവും
ആഹ് ഫ്രീ ആണല്ലേ ആഹ് ആഹ് ഏതാലും
വർക്കൊന്നുല്ലല്ലോ
ആഹ് ശരി പക്ഷെ എന്നാ ജോലിക്കോട്ട് കുവൂല്ലല്ലേ
അതെ ജോലിക്കോട്ട് കുറവൂല പിന്നെ രാവിലെ ഒക്കെ ഫുഡ് ആക്കുട്ടോ
ജോലില്ല
പിന്നെ പെണ്ണുങ്ങളായി പിറന്ന അങ്ങനന്നെ ജോലിയൊന്നും ഇല്ല
അതെ അതെ എല്ലാരും അതാ പറയാ ജോലി ഉണ്ടോ ചോദിച്ച് കഴിഞ്ഞാൽ ഏയ് ഞാൻ ജോലിയൊന്നുല്ല എന്ന എപ്പഴാ ജോലി ഇല്ലാത്തെന്ന് ചോദിക്കുന്നായിരിക്കും സത്യം
അല്ലേ പിന്നെ മക്കളൊക്കെ വലുതായ ശേഷം ഫ്രീ ആട്ടോ
ആഹ് ആഹ് ആഹ്
വലുതാണ് രണ്ട് പേര് രണ്ടാൺകുട്ടികളാണ് അപ്പം ആഹ് മോനെ കൊണ്ടു ന്നേരം അത്ര
ആഹ് അപ്പൊ അവരവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തോളും ആഹ് അപ്പൊ നമുക്ക് പിന്നെ ഈ ഓംലി ആഹ്
ഫുഡും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഡ്യൂട്ടി അത്ശരി ബാക്കിയുള്ള സമയങ്ങളൊക്കെ അപ്പോ എങ്ങനെ സ്പെൻഡ് ചെയ്യാറ്
ആഹ് ഉച്ചക്ക് ശേഷം വേറെ അതന്നെ ഉച്ചക്ക് ഒക്കെ ആയി ഉച്ചക്കൊന്ന് ഉറങ്ങും ഉം പിന്നെ ഉച്ചക്ക് ശേ - ച് പറഞ്ഞ അനിയന്റെ വീടും ഹസ്ബെൻ്റ്ൻ്റെ തറവാടൊക്കെ അടുത്ത അവിടെയൊക്കെ പോകൊന്നു മഗ്രിബിടെ മഗ്രിബിക്ക് പിന്നെ കൂടും ആ
അല്ല അതൊക്കെ രസല്ലേ അല്ലേ അതൊക്കെ വലിയ റിലാക്സാണ് നമ്മുടെ മൈൻഡ് ദി റിലാക്സ്
ആഹ് പക്ഷെ ആണ് അപ്പൊന്നറിയോ ഉമ്മ ഉണ്ടായിരുന്നു ഇതുവരെ ഇപ്പം ഉമ്മ മരിച്ചിട്ട് ഒരുമാസമായി നമുക്ക് വെഷമം കുറെ അങ്ങനെ നമ്മള് വന്ന മുതലുള്ള ഉമ്മ അതല്ലേ ഇപ്പൊ അങ്ങട് കേറുമ്പോ ഒരു വിഷമാണ്റയുപ്പോ
ആഹ് ആഹ് ആഹ് ഞാൻ പക്ഷെ അത്
ആഹ്, ആഹ്, ആഹ് എനിയ്ക്ക് പക്ഷെ മദറിൻല്ലോ വൺ ഇയർ കഴിഞ്ഞപ്പോഴേ ഉമ്മ മരിച്ചു പോയി.
ആഹ്, ആഹ് ഇവടെ ബാപ്പ നേർത്തമായി പയിനെട്ട് വർഷായി മരിച്ചിട്ട്. മ്മ പ്പം മൂന്ന് മാസായി ട്ടൊള്ളു.
ആയ് ശരി. ഉം ആഹ്, ആഹ് അല്ല നമ്മടെ പ്രായുള്ളവരൊക്കെ നമ്മടെ വീട്ടിൽ ള്ളത് ഒരു ഒരു കണക്കിന് നല്ല കാര്യാ പ്രായള്ളോരൊക്കെ വീട്ടില്ള്ളത്. അവരൊക്കെ പോവുമ്പഴാണ് നമ്മടെ വീട്ടിലൊക്കെണ് അയ് ഞാനത് ശരിക്ക് മനുഭവി ച്ചറിഞ്ഞാളാ, നമുക്ക് അവരെങ്ങനെ വയസ്സായാലും അവരെ കൊണ്ട് ജോലി ഒന്നും ചെയ്യാൻ പറ്റില്ല, ഏഹ് നമ്മളങ്ങട്ട് എല്ലാം ചെയ്ത് കൊട്ക്കണെങ്കിലും നമ്മടെ വാ ആയ വീട്ടിലൊര് ഒര് വല്ല്യൊരാളാണ്.
ആ മൂന്ന് വീടാണ് മൂന്ന ആള
ആഹ്, ആഹ്
ആഹ്, ഞാന് പോയാല് ഹസ്ബൻഡ് വര്ണ്ടോ നോക്കിരിക്കും പിടിച്ച് ചേർക്ക് നോക്കിരിക്കുത്രേ ചായ
ആഹ്, ആഹ്
ഞാൻ ണ്ടാവൂലല്ലേ ഞാൻ പോയാല് ന്നെട്ട് ഇവരൊക്കെ പറയേ ചെയ്യും.
ഉം, ആഹ്, ആഹ്
അങ്ങനിറയാ
അവര് വയസ വയസ്സവരെങ്ങനെ അറിയോ അവരെത്ര പ്രായായിക്കഴിഞ്ഞാല് അവരെ മക്കളെ കാര്യങ്ങളങ്ങൻത്തൊക്കെ ഭയങ്കര കെയറിങ്ങായിരിക്കും.
ഇവരങ്ങോടു അങ്ങന തന്നെനെ. മരിക്കുന്ന അന്ന് വരെ രാത്രി എട്ട് എട്ടര വരെ അടക്കും ന്നട്ട് വരോ
ഉം, ഉം
പ്പൊ അങ്ങനെ പോകാറേയില്ല. എപ്പഴേ ങ്കിലൊന്ന് പോകും പൂത്യ അങ്ങനെയുള്ളൂ.
ആഹ്, അതെ യതെ അത് ശെരിക്കും പ്പൊ ന്ന്പോലും ഒരാൾ ഏഹ്, സംസാരിച്ചപ്പൊ അമ്മടെട്ത്ത് കാര്യങ്ങൾ ചോയ്ക്കേനെ മുമ്പേ ഞാ ങ്ങെ പർഞ്ഞു എല്ലത്തിനും അമ്മേനെ ബുദ്ധിമുട്ടിക്ക്ണ്. അപ്പ എന്നോ പറയാ അത് അതൊക്കൊര് വല്ല്യൊര് വല്ല്യൊര്താണ്.
ആഹ് ഇല്ല്യാകുമ്പഴേ അയ്ന്റെരു വെല നമുക്ക്
ന്നും അതൊക്കെ ഇല്ലാതായിക്കഴിഞ്ഞാ ഞാൻ ഞാനല്ലാന്ന്. ആഹ് ജെൻസാണ് പക്ഷെ ര് അവര് അവർക്ക് പോലും അങ്ങനെ ഫീ ലെയ്യ്ന്ന്ണ്ടെങ്കില് ഏഹ് കൂടെയുള്ള കോളീഗാ പ്പൊ സാറ് പറയാ ആഹ് കാരണം ആള് മാരിഡല്ല അപ്പൊ പറയാ ടീച്ചറെ അത് ആ ഭാഗൊക്കെ ഇല്ലെങ്കിണ്ടല്ലോ അതില്ലെങ്കി ഞാനില്ല. എന്റെ എല്ലാം മൂപ്പത്തിയാര്ടെ കയ്യിലാണ് ഏഹ്, അപ്പൊ ഞാൻ പർഞ്ഞു സ ത്യം പറഞ്ഞാ എപ്പഴും പ്രാർത്ഥിക്ക്യൊണ്ടു അവര്ടെ ആയുസിന് വേണ്ടി എപ്പഴും പ്രാർത്ഥിക്കണംട്ടോന്ന്. കാരണം അവരൊക്കെ ഇല്ലാതായി കഴിഞ്ഞാണ്ടല്ലോ നമ്മള് ഇൽ ഇല്ലാതായിപ്പോകും. നമ്മക്ക് വേണ്ടിയിട്ടാരും ഇല്ലാത്ത പോലെ തോന്നും.
അതെ, അത് ശെരിയാണ്. പിന്നെ
നമ്മളോടി മർ
ഓക്കും നമ്മക്ക് എന്തോര് ഇല്ല വ് വീട്ടി തന്നൊക്കെ ന്റെ അമ്മ മരിച്ചിട്ട് ഒന്നര വർഷായി. ഉം അങ്ങട് ചെല്ലു രുമ്പൊ കൊറേ ഭയങ്കര സങ്കടേ ആഹ്, അതെ അപ്പൊ അത് വേ
അത് വെച്ച് നമ്മള് അഡ്ജസ്റ്റ് ചെയ്യും. അത് രണ്ടു പേരും ഇല്ലാതെ ഇരിക്കുമ്പഴാണ് അതെ
ഇവടെങ്ങനെയ വരുമ്പോ
ആഹ് റേഞ്ച് ഇഷു ഉണ്ട് തോന്നണ് എടക്ക് ഒരു സൗണ്ട് വലിയ്ണ്ണ്ട് ട്ടോ സൗണ്ട് എന്തൊരു വലിവ് പോലെ
ആഹ് ആഹ് ഇപ്പൊ കേക്ക്ണ്ടോ ആഹ് അതെന്താറ കത്തി കഴിയാൻ അ ഒന്നര ജി ബി
ആഹ് രാത്രിയാവുമ്പഴേക്ക് ഇവടെക്കെ അങ്ങൻ തന്നെയാ മക്കളുണ്ടെങ്കിൽ നമ്മള എത്ര ഫോണ് കൊടുക്കരുത് ഫോൺ ഉപയോഗിക്കൂല എന്നൊക്കെ പറഞ്ഞാലും അതൊക്കെ വെറും വാക്ക നമ്മളിപ്പോ ഓൾറെഡി നമ്മള് പഠിപ്പിക്കുന്ന കുട്ടികളട്ത്ത് ടെൻത്തിലെ കുട്ടികളൊക്കെ പഠിപ്പിക്കുന്ന തൊക്കെ പറയും ഫോൺ അധികം യൂസ് ചെയ്യരുത് അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞാ പോലും നമ്മുടെ വീട്ടിൽ വന്നാലും ഇതേ അവസ്ഥയാണ് ആ പറയുന്ന ക്ലാസ്സൊക്കെ നമ്മളെ വീട്ടിലും പറഞ്ഞു കൊടുക്കണ്ട അവസ്ഥന്നേണ്
അയന് എന്താ എന്റെ അനിയത്തിമാര്ണ്ട് ഓര് ടീച്ചർമാരാണ് അവരിങ്ങനെ പറയുന്നത് ഞങ്ങൾ ക്കള അങ്ങനെ പഠിപ്പിക്കുന്നട്ട് നിങ്ങളന്നെ പർഞ്ഞാ കേക്കൂല അറിം
ആഹ് അതെ ഞാൻ എപ്പഴും പറയേ നമ്മുടെ ആ കൊറോണ സമയത്ത് നമ്മള് ക്ലാസ്സ് എടുക്കുമ്പഴേ നമ്മള് ഓൺലൈനായി ക്ലാസ്ട് ക്കാണ് അപ്പൊ നമ്മുടെ ചെറിയ മക്കന്നും കൂടി ശുദ്ല്ലേ ഞാൻ പറയും ആഹ് വല്ലവന്റെയും പതിനായിരം മക്കൾ എന്റെ അടുത്ത് തന്ന ഞാൻ നോക്കിക്കോളാം എൻ്റെ ഒന്നിനെ ആരെങ്കിലും ഒന്ന് നോക്കോന്നാവോന്ന് കാരണം നമ്മള് പറയുന്നൊന്നും അവർക്ക് കേക്കൂല
ഉം
നമ്മള് പറയ്ണതൊന്നല്ല ന്നേ മറിച്ച് വല്ലവരെയും കുട്ടികളും നമ്മള് പഠിപ്പിക്കുന്ന കുട്ടികള് അയ്യോ ടീച്ചർ അല്ലേ പറയുന്ന എന്ന്ള്ളരു റെസ് പക്ച്ച് ഉണ്ടാവും നമ്മുടെ അടുത്ത് ഇത് നമ്മളെ മതറ അല്ലേ നോട്ട് എ മാറ്റർ
അതെ ഉം
ആഹ് അങ്ങനെയ ഉം പിന്നെ എന്തായിരുന്നു സ്പെഷ്യല് ഫുഡിന്
കുട്ടി സ്പെഷ്യല് ഒന്നുല്ല മീന് ഉപ്പേരി വെണ്ടക്കക്കറി
ആഹ് മീന് ഉപ്പേരി കറി അതൊക്കെ തന്നെ ഇവടിം എന്നപ്പ എന്ന് ദോരോന്ന് ഓരോന്ന് വേണ്ട ലേ
അതന്നെ പക്ഷെ അതൊക്കെ വാണം നി നിർബന്ധം ഉപ്പേരി നിർബന്ധം നിർബന്ധം മീനെല്ലങ്കി എർച്ചി ഏതെങ്കിലും ഒന്ന്
ആഹ് ഇവിടി അങ്ങൻ തന്നെ എർച്ചിയോ അല്ലെങ്കിൽ മീനോ വേണം ഉം പച്ചക്കറി ഇവടെ മക്കളുടെ വയറ്റ്ക്കൊക്കെ പച്ചക്കറി ആരാ പർഞ്ഞ പോലെ ഇപ്പത്തെ കുട്ടികളുടെ ഒക്കെ അവസ്ഥയാ ചിക്കൻ ഇണ്ടായാ മതി അല്ലെങ്കിൽ ബീഫ് അതല്ലെങ്കിൽ പിന്നെ മീന്
ഉം ഉം
ഉപ്പേരിയൊക്കെ രണ്ടാൻ ഓപ്ഷൻ മാത്രേ ഉള്ളൂ
അതന്നെയാണ് പർഞ്ഞത് അത് ചോറ് എന്താ കൂട്ടാന് ചോദിക്ക
അതെ ചോറ് ഞാന എപ്പളും പറയും ഇത് എന്താ ചോറെന്താന്ന് ചോയിക്കാത്തന്ന് പറയും കൂട്ടാൻ എന്താ ആ ഉപ്പേരി തന്താ വേറെ എന്താ അല്ലെ ചോർക്ക്ക്കെന്താ ഉള്ളേ ചോറെ എന്താന്ന് ചോയ്ക്കൂല ആഹ് കൂട്ടാന് എന്തന്നേ ആദ്യം ചോയിക്കൊള്ളൂ
അവ അത് കേട്ടാലെ അവർക്ക് മനസ്സമാധാനം ഉള്ളു അയ്‌ശ് ന്ന് ചോറ് വേണ്ട പറയു പറ്റാത്താണെങ്കി
ഇന്ന് എന്താ ചായക്കന്താ.
ആ അതന്നെ എന്നാൽ വിളിക്കാംട്ടോ ഞാന്
ആഹ് ശരി എന്നാ ഓക്കെ ശെരി